ഹലോ ആഹ് ഞാൻ ഇച്ചിരി ജോലിയിലായിരുന്നു ഇപ്പം ഉച്ചത്തേക്കുള്ളതൊക്കെ ഇപ്പ ആയതേ ഒള്ളു. താമസിച്ചു പോയി ഉം
ആഹ് വേറെന്താ? ഇവടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. വെറുതെ ഇരിക്കുവായിരുന്നു പണിയൊക്കെ കഴിഞ്ഞു ചോറുണ്ട് ചോറും മീനുംണ്ട്
ആഹ് ആഹ് ഉം മീൻ കിട്ടിയോ ഇന്ന്
ആഹ് ഇന്ന് അല്ല ഉണക്ക മീനാ
ഉണക്കമീൻ ആഹ്
ഉം
ഉം ഇവിടെ മീൻല്ലായിരുന്നു അപ്പൊ മോന് ഉം ബിരിയാണി വേണന്ന് പറഞ്ഞ്
ഉം
ചിക്കൻ പോയി ചിക്കന് പോയിട്ട് കിട്ടിയില്ല പിന്നെ പിന്നെ മുട്ട വെച്ചിട്ട് ബിരിയാണി ഒക്കെ ആക്കിയതേള്ളൂ
ആണല്ലേ
ആഹ് ഇപ്പ ജോലി ചെയ്ത കൊണ്ട് കഴിഞ്ഞതേള്ളൂ താമസി ച്ച് പോയി ചിക്കനൊക്കെ പോയപ്പോഴത്തേക്കും ലേറ്റ് ആയി വന്നപ്പഴേ
ആഹ്
ഇപ്പൊ ഇന്ന് കട അവിടെ അടുത്തുള്ള കടയൊന്നും തുറന്നില്ല മഴയുടെയൊക്കെ കൊണ്ടായിരിക്കും
ആഹ് അതെ
ഉം ഉള്ളതൊക്കെ വച്ച് തട്ടിക്കൂട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിക്കോന്ന് അറിയാൻ വയ്യ
ഉം കഴിക്കത്തില്ലേ വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നല്ലേ
അതെ ചിക്കൻ വേണ എന്നാണ് പറഞ്ഞത് ചിക്കൻ ബിരിയാണി വേണ എന്നാണ് പറഞ്ഞത്
ആഹ് ചിക്കൻ ബിരിയാണിയ ഒക്കെ ഉണ്ടാ
ആഹ് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിക്കെ ആഹ് റെഡി ആക്കും ഞമ്മക്ക് വേണ്ടിട്ടുള്ളത് റെഡി ആക്കും ഞങ്ങള്ൾ മൂന്ന്‌ പേരല്ലേ ഉള്ളു അപ്പൊ എന്തെങ്കിലും ഇത് കുഴപ്പം ഉണ്ടെങ്കിലും വേറെ പുറത്തന്നും ആരും ഇല്ലല്ലോ
ആഹ്
ഇതാ അങ്ങനെ ചെറിയതായിട്ട് റെഡി പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റ്ക്കെണ്ട് കഴിക്കുമ്പോ ആഹ് പിന്നെ അവിടെ റെഡിയക്കത്തില്ലേ ബിരിയാണിയൊക്കെ വെ
ആഹ് ഇവിടെ ബിരിയാണി വെക്കത്തില്ല വല്ല രണ്ട് ത ആഹ് രണ്ട് തവണഎങ്ങാണ്ട് വെച്ചിട്ടൊള്ള്. ഉം എങ്ങനവിടെ രെസ് ആഹ് റെസിപ്പീന്ന് പറയാവോ.
ആ ഇവട നമ്മള് ഈ ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടന്നത്തെ മറ്റേ സ്പൈസാസക്കൊണ്ടല്ലോ കുരുമുളക് ജ അങ്ങനൊള്ള അതെല്ലാട്ട്
ഇട്ടാ വാങ്ങിക്കുന്നേല്ലേ അല്ലാതേ സപ്രേറ്റല്ലല്ലോ.
അല്ല, ഞാൻ സപ്രേറ്റാ വാങ്ങിക്കുന്നേ മിക്സ് വാങ്ങിക്കത്തില്ല അല്ലാതെ പോകുമ്പോഴത്തേക്കും നമ്മുടിവിടെ ചന്തയുണ്ട്, അപ്പവിടുന്ന് ഓരോരോ സാധനങ്ങളും മോനീസ്കൂളില് പിന്നെ ചോറൊന്നും കൊണ്ടു പോവത്തില്ല അയാൾക്ക് ഇഷ്ടല്ല. ച് ബോറ് അങ്ങന ഫ്രൈഡ് റൈസ് ബിരിയാണിയക്കാക്കിയാണ് കൊടുക്ക് ക്ക് ന്ന് അപ്പ അതുകൊണ്ട് നമുക്ക് വേണ വിട
ആഹ്
അപ്പൊ മേടിക്കുമ്പോ കൊറച്ചങ്ങ് നല്ല രീതിക്ക് ചീത്തയായി പോവത്തില്ലല്ലോ ഈ സ്പൈസസേ.
ആ അതെ
അങ്ങനവാങ്ങിച്ച് വയ്ക്കും പിന്ന അത് വെള്ളം തെളപ്പിച്ച് അതെല്ലാം ഇട്ട് അതിനാതോട്ട് നമ്മള് കൊറച്ച് നെയ്യും ഉപ്പും എല്ലാവിട്ടിട്ട് പിന്ന റൈസ് അരി കഴികി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് അതുക്കൂടിട്ട് ശരി അത് വെന്ത് കഴിയുമ്പഴത്തേക്കും പിന്ന നമ്മട ഞാനിങ്ങനാ റെഡി ആക്കുന്നിവടെ പിന്നെ നമ്മുട വേറൊരു ഇതെടുത്തിട്ട് അതിനാത്തോട്ട് ച്ചി നെയ്യിട്ട് അതിനാത്തോട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിപേസ്റ്റും ഒർ ഒരു തക്കാളിയെല്ലാം കൂടിട്ട് വയറ്റി എടുത്തിട്ട് പിന്ന പൊടിവർഗങ്ങളങ്ങന വലുതായിട്ട് ചേർക്കത്തില്ല, ഈ ബിരിയാണി മസാല വാങ്ങിച്ചിട്ടിടും. കണ്ട് ആഹ് ആ മസാലേമിട്ട് കൊറച്ച് പെരിഞ്ചീരകവും കുരു മൊളകോക്കിട്ടിട്ട് മൊളക് പൊടി അങ്ങനിടാറില്ല കൊറച്ച് മാത്രേ ഇടത്തൊള്ളൂ. പച്ചമൊളകാ ഇടുന്നതെ ഉം ആ ഇട്ട് ആക്കിയിട്ട് പിന്ന മറ്റേ ചോറും കൂട അതിനകത്തേക്ക് തട്ടിയിട്ട് കൊറച്ച് ലോഫ് ഫ്ലെയിമില് വയ്ക്കും.
ഉം
ഒരഞ്ചുമിനിറ്റ് വെച്ചിട്ട് പിന്ന സെറ്റാക്കിയെടുക്കും. പിന്ന നമ്മള് അതിനക'ത്ത് ' ചിക്കൻ ചിക്കനാണെങ്കിൽ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്തിടും മുട്ടയാണെങ്കി മുട്ട പുഴുങ്ങിയിടും പിന്ന ബീഫാണെങ്കി പിന്ന കു കുക്കറില് ഒരുമിച്ചെല്ലാം കൂടങ്ങ് റെഡിയാക്കും.
ആഹ് എല്ലാം കൂടങ്ങ് വെയ്ക്കുമ്പ എളുപ്പൊണ്ടല്ലേ.
ആഹ് എല്ലാകൂടെവയ്ക്കുമ്പ എളുപ്പവാ പക്ഷെ നമുക്ക് ചെല സമയങ്ങളിൽ ചെലപ്പോ വെള്ളം കാണത്തില്ല മറ്റേത് ചെലപ്പോ വെള്ളം കൂടി പോകും അതുകൊണ്ടെനിക്ക് ഒരൂ ടെൻഷനാ മിക്കവാറും ഇങ്ങനല്ലാതെതന്നെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ആക്ക് ആക്കിയിട്ട് ഒരുമിച്ച് പിന്നെ മിക്സ് ചെയ്യുകയാ ചെയ്യണ
ആണല്ലെ
ഉം അവിടെ എങ്ങനെയാക്കുന്നെ
ഇവിടെ ഞാൻ ഒരു തവണ ആക്കിയപ്പഴത്തേക്കും ആ സെപ്രേറ്റായിട്ട് ചെയ്തായിരുന്ന്.
ആഹ് ആഹ്
ആഹ് അന്നാരം കൊഴപ്പില്ലായിരുന്നു എന്നാലും നമ്മളാ കടേന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റുണ്ടല്ലോ അത് കിട്ടത്തില്ലല്ലോ.
ആഹ്
അവരെന്തെക്കെയോ ചേർക്കുന്നതല്ലേ.
ആ അവരയിനാത്ത് എക്സ്ട്രാ എന്തെങ്കിലും നമ്മള് വീട്ടിൽ ചേർക്കുന്ന പോലല്ലല്ലോ.
ഉം അതെ
ഉം
എക്സ്ട്രാ ചേർക്കുന്ന കൊണ്ട് അങ്ങനെ ആ ഒരു ടേസ്റ്റ് വരത്തില്ലല്ലോ
ഉം ഉ ഇവിടെ പിന്നെ ഞാാനിങ്ങനെ രണ്ട രീതിയിലൊക്കെയാണ് ആക്കുന്നത്
ആ അവിടെ പിന്നെ വേറെ എന്താണ് സ്പെഷ്യൽ ഐറ്റം
ഉ
ആ ഞങ്ങളുടെ നാട്ടിലോ
ഇവിടെ നമ്മുടെ ഇവിടെ സ്പെഷ്യല് കൂടുതലും എല്ലാം കടിയാക്കുന്ന ഈ മന്ത്തി ഈ മത്തി ഉണ്ടല്ലോ മത്തി അയ്ല
ആഹ്
അതൊക്കെ ഇട്ട് ചീനിയിട്ട് പെരട്ടിയെടുക്കും. ഉം ആ ഇവിട അങ്ങനാ. ആഹ് ഇവിട അങ്ങനാ ചെയ്യുന്ന മത്തിയോ അയിലെയോ ആണ് മെയിനായിട്ടും നമുക്ക് കിട്ടുമ്പഴ്ത്തേക്കും ഈ വള്ളക്കാരൊ ബോട്ടുകാരൊക്കെ വൈകിട്ട് വരുമ്പഴ് ത്തേക്ക് കൊണ്ട് വരും ഫ്രഷ് ആയിട്ടെ അപ്പൊ ചീനിയും കുടവാച്ച് ചീനി പുഴുങ്ങി ഒടച്ചെടുത്തിട്ട് നമ്മുടെ മീൻ വേവിച്ച് വേവിക്കും. എന്നിട്ട് അന്നാ തൊട്ട് നമ്മള് തേങ്ങൊക്കെ തിരിങ്ങി അരച്ചെടുത്തിട്ട് ഈ അരപ്പും ഈ മീനും ഈ ചീനിയും എല്ലാംകുട പിന്നെ വെന്ത് ചീനിഎല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വല്യ ചെരട്ട തവി വെച്ചിട്ട് ഒടച്ചൊടച്ച് എടുക്കും. പിന്നെ ആഹ് എരിവ് എന്താ ഈ എരിവ്നുസരിച്ച് മുളക് പൊടിയും പച്ചമുളകും അങ്ങനുള്ളതൊക്ക എരിവിന്റെ അനുസരിച്ച് അയിനത്തോട്ട് ആഡ് ചെയ്യും.
ഉം
ഉം അത് രാത്രി കൂടുതലും രാത്രിയിലാണോ അത അങ്ങനെ ചെയ്യുന്നത് മീൻ വൈകിട്ട് ഫ്രഷുവായിട്ട് കൊണ്ടുവരുമ്പോഴേ.
ആഹ്
വാങ്ങിച്ച് രാത്രിലത്തേക്ക് അങ്ങനങ്ങ് എല്ലാ അടുത്ത് ഇവിടെ അതാണ് മെയിൻ പ്ര നായിട്ടള്ളത് എല്ലാ വീടുകളിലും ഒരേപോലെ ചെയ്യുന്നത്.
ആ അത് ഞങ്ങട ഇവിടൊന്നും ഇല്ല. അധികം ഞാൻ കണ്ടിട്ടില്ല.
ആഹ് ആഹ് ഇത് ഇങ്ങനാ ഇവിടെ നമ്മ നമ്മുടെ ഈ എന്തോ കപ്പ ബിരിയാണി ഒണ്ടല്ലോ കപ്പ ബിരിയാണി അങ്ങനെയൊക്കെന്ന് പറയുന്നത് പോലെ കപ്പ മീനീട്ട് ആക്കി എടുക്കും. പിന്ന ബിരിയാണിക്കത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിനാത്തിട പത്തില്ല നമ്മള് സാധ സിമ്പിളായിട്ട് കപ്പ വേവിച്ച് ഒടച്ചെടുത്ത് അതിനത്തൊട്ട് ഈ പറഞ്ഞ പോലെല്ല നല്ലെയാ കഴിക്കാൻ. നല്ല ടേസ്റ്റാ ചൂടോട കഴിക്കണം. നല്ല കപ്പ പ്പേക്ക ആണെങ്കി നല്ല അടിപൊളിയാ കഴിക്ക അതേപോലെ മീനൊക്കെ ആണെങ്കി നെയ്യോള്ള മത്തിയൊക്കെ ആണെങ്കി ഒന്നുംകുട ടേസ്റ്റ് കൂടും.
ആ
ഇവിടൊക്കെ പിന്ന അത് തന്നാണ് മിക്ക എല്ലാ വീടുകളിലും മീൻ കൊണ്ട വരുമ്പോഴ്ത്തേക്കും
പിന്ന ഈ മീന്റ കൂടെ കപ്പേം കൂടെ വാങ്ങിച്ചോണ്ട് വരും.
ആഹ് അതുകൊണ്ട്
ഉം
ഒരു ഒരു നേരത്തേക്ക് ഒള്ള ഇതാകും അല്ലേ രണ്ടും കൂടെ.
ആ രണ്ട് മണ മിക്സ് ചെയ്തെടുക്കും.
ഉ വേറെ സ്പെഷ്യൽ എന്താ? അവിടെ ഞങ്ങള ഇവിടെയൊക്കെ കൂടുതലും മന്തി, ബിരിയാണി. അതൊക്കെയാണ് സ്പെഷ്യൽ. ആ
ഉം, ഉം അവിട മന്തിയക്ക റെഡി ആക്കുവോ നിങ്ങള്?
ഞങ്ങള് റെഡിയാക്കത്തില്ല കടെന്ന് വാങ്ങിക്കുന്ന മന്തി. ആഹ്
ആഹ് ആഹ് ഇവിടെ പിന്ന അങ്ങനല്ല ഇവിടെ മന്തിയും ഒ ക്കെ റെഡിയാക്കുന്ന ണ്ട് മന്തിയും ബിരിയാണിയും ക്കെ തന്നെ നമുക്ക് ഇവിടക്ക അടുത്തൊക്കെ ഓരോരോ ഈ കുടുംബശ്രീ യൂണിറ്റും അങ്ങനെക്കെ ഉണ്ട് ഈ ബിരിയാണി നമ്മൾ ഓർഡർ അനുസരിച്ചൊക്കെ അവര് നമുക്ക് ചെയ്തരും
ആഹ്
അടുത്തോക്കെ അപ്പൊ നമ്മള് വേ ഉംമം ആനെ എന്തങ്കിലും നമുക്കോരു വീ ഇ ഒരു ഫംഗ്ഷൻ വരുവാണെൽ നമുക്കിപ്പൊ ഇരുവത്തഞ്ച് ബിരിയാണി അമ്പത് ബിരിയാണി ഇല്ലെങ്കിൽ അമ്പത് ഊണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ തൊട്ടടുത്തൊക്കെ ഉണ്ട്
ആഹ് ആണല്ലേ
റെഡിയായി കൊണ്ട് വന്നതായിരിക്കും ഉമം ന്നാലും മീൻ ന്റെ വാണ് ഇവിടെ എല്ലാം ഓരോ വെറൈറ്റി വെറൈറ്റി ഏഹ് നമ്മൾ ചെയ്യുന്നത് മീൻ ത്തിപ്പ ഒരു രീതിയാ മീൻ മീൻ ഇട്ട് പരട്ടി എടുക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ചെയ്യുന്നത് ഈ കപ്പ പുഴുങ്ങിട്ട് ഈ മത്തിയോ അയ്ല മത്തിയോ അയ്ലയോ ആണ് മെയിനായിട്ട് കിട്ടുമ്പോ നമ്മള് എന്താ ഈ ഉപ്പും കുരുമുളകും പിന്നെ മഞ്ഞപ്പൊടി കൊച്ചുള്ളി പച്ചമൊളക് കറിവേ ല്ല ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് അതിനകത്തട്ട് കൊറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെട്ടിട്ട് വെള്ളം തിളച്ചു വരുമ്പോ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന മത്തി അയ്ല അയ്ല ആയാലും അത് കട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോം ഒരു മത്തി കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യത്തില്ലേ വലുതാവുമ്പോം അയ്ലെ അങ്ങനെ ചെയ്യ ത്തില്ല ഫുുള്ളോടെ വെല്ല്യ ചട്ടിക്കകത്ത് ഫുള്ളോടെ ഇട്ട് ഏഹ് വേവിച്ചെടുക്കും
അങ്ങനെയ ചെയ്യുന്നല്ലേ
ആഹ് ആഹ് അതിനങ്ങനാ ചെയ്യുന്നത് കട്ട് യ്യത്തില്ല അത് മീൻ ഫ്രഷ് നമ്മള് വൃ വൃത്തിയാക്കി എല്ലാം ടുത്തിട്ട് നമ്മളിപ്പോ വലിയ അയില ക്കെ ആണെങ്കി രണ്ട് കഷ്ണം ആക്കത്തില്ലേ
ആഹ്
അങ്ങനെ ആക്കത്തില്ല ഒറ്റ കഷ്ണായിട്ട് മത്തി ആയാലും അയ്ല ആയാലും അങ്ങനെട്ട് അത് നല്ലെ കഴിക്കാൻ അതപ്പ തിളച്ചള ചെളച്ച് ങ്ങനെ ആ വെള്ളം വറ്റിപ്പറ്റി ങ്ങനെ നമ്മള് ച ആ ചട്ടി ഒരു കുറെ വെള്ളം വയ്ക്കും പിന്നെ ഈ മീനമായിട്ട് കെടന്ന് വെന്ത് വെന്ത് വെന്ത് അത് പറ്റി പകുതിയാവും
ഹാ ഇനി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം
ആഹ് അതന്നെ അങ്ങനൊക്കെ ചെയ്ത് നോക്ക അതൊക്കെ നല്ലയാ കഴിക്ക നമ്മള് ഹെൽത്തിനും നല്ലയാ അതൊക്കെ
ആഹ്
അങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉമം കൊറെ മീൻ കൊണ്ടുള്ളതാണ് ഇവിടെ എല്ലാവരും നമ്മുടെ ഈ ഏരിയെ കടലി കടൽ തീര ആയതുകൊണ്ട് വിടെ മീനാണല്ലോ എപ്പോഴും കിട്ടുന്നത്
ആഹ് ആഹ് വെലക്കുറവാണോ മീൻ നല്ലേ
നമ്മള് പൈസക്ക് വാങ്ങത്തില്ല മീൻ മീൻ നമ്മുടെ ബോട്ടും ബോട്ടും വെള്ളമൊക്കെണ്ട്ല്ലാരും ഈ അച്ന്മാരൊക്കെ ബോട്ടിലും വെള്ളത്തിലൊക്കെ പൊവ്ന്നേ എന്റെ ഇവിടെ അച്ഛന് ബോട്ടുണ്ട് എന്റെ അച്ഛന് ചേട്ടന്റെ അച്ഛന് വള്ളണ്ട് അപ്പം പോയിട്ട് വൈകിട്ട് പോയിട്ട് വരുമ്പോ ഫ്രഷോടെ മീൻ കൊണ്ടോരും
ആഹ് അപ്പൊ അവര് കടയിലും കൊടുക്കോ പിടിച്ച് മീൻ പിടി
ഹാർബർ ണ്ട് അല്ല ഹാർബർ അറിയത്തില്ലേ
ആഹ് അറിയാ അറിയ
ആഹ് അവിടെ വിറ്റിട്ട് ബാക്കിയുള്ളത് അവര് വീതിച്ചൊണ്ട് കൊണ്ടുവരും കൊണ്ടോന്നിട്ട് ഉം
അപ്പൊ മീന് ഇതൊന്നുല്ലല്ലേ
ഇല്ല ഇല്ല മീന് വിഷയംന്നുല്ല അപ്പൊ നമ്മള് കൊണ്ടുവരുമ്പോഴത്തേക്ക് അടുത്തുള്ള വീട്കള്ൽ എല്ലാവർക്കും കൊടുക്കും അതേപോലെപ്പ നമുക്കില്ലെങ്കിൽ അവരും തരും അപ്പൊ മീന് ആ് ബുദ്ധിമുട്ട്ങ്ങെനെ വരാറില്ല പിന്നെ ഈ മഴയും കാലാവസ്ഥയൊക്കെ വരുമ്പഴത്തേക്കും വള്ളവും ബോട്ടോ ഒന്നും പോകത്തില്ല പോവാതെ വരുമ്പോ ആഹ് മീൻ കിട്ടാതെ വരും ശെരിടാ ഞാനേ വിളിക്കാവേ
ആഹ് ശെരി